എന്തുവാ ചെയ്തോണ്ടിരിക്കുന്നത്
ആ വെറുതേ കൊടെക്കെയാണ് താങ്കളോ?
ഞാൻ ഒന്ന് ഫോണെടുത്ത് ബോറടിച്ചു എന്തെങ്കിലും സംസാരിക്കാം എന്ന് വിചാരിച്ചു
അപ്പോളോ ഇന്നത്തെ ദിവസം എങ്ങനെയ യേയിരുന്നു
പൊളിയല്ലേ. ശരാശെരി രാവിലെതന്നെ അലാറം കേട്ടില്ല. ലേയ്റ്റായി എഴുന്നേറ്റു.
അതെല്ലാം നിനക്ക് നോർമലെല്ലേ.
ശെരിതന്നെ ആണ് പക്ഷേ. ഇന്നത്തെ ലേയ്റ്റ് കൊണ്ട് കുറച്ച് ഓളം പോയി. ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കിപ്പ് ചെയ്തു.
അത് കൊള്ളില്ല. പിന്നെ ഉച്ചക്കെന്തെങ്കിലും കഴിച്ചോ.
ഉച്ചക്ക് കിടിലമായി കഴിച്ചു. അതിനാലാണ് ഇപ്പോൾ ഒ ഓക്കെ ഓക്കെ ആയി.
ഉം. ഇന്ന് ഞാൻ. ഒന്ന് പുറത്ത് ഇറങ്ങി. ചെറിയൊരു റൈഡ് പോയി.
ഒറ്റയ്ക്കാണൊ.
അതെ ഒറ്റക്ക്. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് നല്ല ഫീലാണ്.
അതെ ശെരിയാണ്. മ്യൂസിക്കേട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ. വേറെ ഒരു ലോകം പോലെ തോന്നും.
അവിടെത്തന്നെ ഒരു പോലീ പ്ലേ ലിസ്റ്റ് ഓൺ ചെയ്ത് വെച്ചു. പിന്നെ ചിന്തകളും ഒക്കെ വേറെ ലെവൽ.
എന്തൊക്കെ ചിന്തിച്ചു.
അത് തന്നെയാണ്. ലൈഫ് എവിടേക്കാണ് പോകുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സാധാരണ കാര്യങ്ങൾ.
ആഹ് അതൊക്കെ നമ്മളെല്ലാവരും. ചിന്തിച്ച് ചിന്തിക്കെണ്ട കാര്യങ്ങളാണ്.
നിനക്കും അങ്ങനെ തോന്നാറുണ്ടോ.
തോന്നും. ചിലപ്പോൾ തോന്നും. എല്ലാം സ്ലോ ആയി പോവുന്നത്. പോവുന്നു എന്ന്. ചിലപ്പോൾ തോന്നും ഒക്കെ ശരിയാകുമെന്ന്.
അത് ശകരിയാണ്. ചില ദീവസങ്ങൾ നന്നായിരിക്കും ചിലത് അങ്ങനെ അല്ല.
ഇന്ന് നീ ഒന്ന് ലോയായി തോന്നുന്നു.
കുറച്ചു കാര്ണം ഒന്നുമില്ല ജസ്റ്റ് മൂഡ്.
ചിലപ്പോൾ കാരണമില്ലാതെയും അങ്ങനെ തോന്നും
അതെ പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് ബെറ്റർ ഫീൽ ചെയ്യുന്നു.
അഹ്. അത് കേട്ട് സന്തോഷം.
നിനക്ക് എന്താ ഇഷ്ടം. ഒറ്റക്ക് ഇരിക്കുന്നതാണൊ. അല്ലെങ്കിൽ ആളുകളോട് കൂടെ സമയം ചെലവഴിക്കുന്നതാണോ.
മൂടനുസരിച്ച് ചിലപ്പോൾ ക്രൗഡ് വേണം. ചിലപ്പോൾ ടോട്ടൽ സൈലൻസ്.
സെയിം ഇവിടിം. സൈലൻസൊക്കെ കിട്ടുമ്പോൾ. മൈൻഡ് ക്ലിയർ ആകും.
അതെ. നോയ്സ് കൂടുമ്പോൾ തലവേദന തന്നെ
ഇന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊ.
ഒരു വീഡിയോ കണ്ടു. അതൊന്ന് ഡീപ്പായിരുന്നു. പിന്നെ ആലോചിച്ചു കൊണ്ടിരിക്കും ണ്ടിരിക്കുന്നു.
എന്ത് ടൈപ്പ്?
ലൈഫ് റിലേറ്റഡ് നമ്മളെത്രെ അൺനെസസറി ആയി ടെൻഷനെടുക്കുന്നു എന്ന്
അത് ശരിയാണ് ഫ്യൂച്ചർ കുറിച്ച് ഓർ തിങ്ക് ചെയ്യുന്നത് നമ്മളെ മാത്രം ടയേഡാക്കും.
അതെ പ്രസന്റ് എൻജോയ് ചെയ്യണം എന്ന് പറയും. പക്ഷേ, പ്രാക്ടിക്കലി അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
സത്യം പക്ഷേ, ചെറിയ കാര്യങ്ങൾ പോലും എൻജോയ് ചെയ്യാൻ ശ്രമിച്ചാൽ സ് ലോലി മാറും.
ഈ ഇങ്ങനെ കാമായി സംസാരിക്കുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഫീല് തോ വരുന്നു.
അതൊക്കെ പ്രാക്ടിസാണ്
ആഹ് ഞാനിപ്പോഴും വർക്കിൻ പ്രോഗ്രസ്സാണ്.
ല്ലാവരു അതാണ്
ഇപ്പോൾ സമയം എത്രായി?
ഇവിടെ ഏകദേശം അരമണിക്കൂറായി നമ്മൾ സംസാരിക്കുന്ന്.
അതോ
സമയ സമയമിങ്ങനെയാണ് പോയത്. എന്ന് പോലും മനസ്സിലാവയില്ല.
അതെ ഗുഡ് കോൺവെർസേഷൻസ് ഇങ്ങനെ തന്നെ പോകും.
സത്യം ഇങ്ങനെ സം ടൈംസ് കോൾ ചെയ്താൽ മതി. മൂഡ് റീസെറ്റാകും.
അത് തന്നെ വെൻ എവർ യു ഫീൽ ലു ജസ്റ്റ് കാൾ
അതെ ഇനി ഞാനുറങ്ങാൻ പോകും. നാളെയൊന്ന് ഫ്രഷായി തുടങ്ങണം.
ശരി നന്നായുറങ്ങ്
ആഹ് നീ കഴിച്ചോ?
ആഹ് കഴിക്കാർ അമ്മ വിളം വെളമ്പീട്ട് വിളിക്കും.
ഓഹ്
താങ്കള് കഴിച്ചോ?
ഇല്ല അഹാ ഞാന് കഴിക്കാൻ സ് സമയമായീല്ല.
ഏഹ് സ് സുഹൃത്തെ നേരത്തെ കഴിച്ച് കെടക്കണം നമ്മള് താമസിച്ച് കഴിച്ച് കെടക് ക്കുമ്പോ നമ്മളു റങ്ങുമ്പോഴാരിക്കും വയറിൽ ഡൈജഷൻ നടക്കുന്നത്.
നമ്മൾ എപ്പം കഴിച്ചാലും ഡൈജഷൻ ഡൈജഷന്റെ പാട് നോക്കി ചെയ്യും.
അല്ല സുഹൃത്തെ നമ്മള് രാത്രി കെടക്കുമ്പം ബ്രെയ്ന് റെസ്റ്റ് വേണം രാത്രി നിങ്ങൾ നേരത്തെ കഴിച്ചിട്ട് കെടന്നാ ആഹ് അത് നേര ത്തെ ദെഹിച്ച് ഏഹ് ബ്രെയിനത്ര പണി കൊടുക്കണ്ട ആവശ്യം വരത്തില്ല.
താങ്കൾ എനിക്കൊരു റീല യച്ചില്ലാരുന്നോ മറ്റേ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്ന
ബ്ലഡ് ടെസ്റ്റാണോ?
അതെ അതെ.
ഓഹ് ആഹ് താങ്കൾക്ക് അത് ചെയ്താരുന്നോ ബ്ലഡ് ടെസ്റ്റ്
ഞാൻ ഏഹ് ബ്ലഡ് ടെസ്റ്റിന്റെ വില കേട്ടപ്പോൾ അമ്പരന്ന് പോയി
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അറിയാൻ പറ്റുവാരുന്നു
ആഹ് അതിൽ ഒരു ബ്ലഡ് ടെസ്റ്റിന്റെ വില ആയിരമാണ്
ആയിരമോ
ഉം അങ്ങനെ രണ്ട് ബ്ലഡ് ടെസ്റ്റിന്റെ വില രണ്ടായിരം പിന്നെ മൂന്നും നാലും കൂടെ ചേരുമ്പോൾ ആയിരമാകുന്നു
ഇത് വളരെ കൂടിയ വിലയളളാള്
അതുകൊണ്ടാണ് ഞാൻ അമ്പരന്ന് പോയത്
ഇതിലും ഭേദം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്
ഇതിലും ഭേദം അങ്ങ് പോകുന്നതാ
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
ഉം സുഖം തന്നെ ഏഹ് താങ്കൾ ആഹ് ഉം ആക്ടിവിറ്റി ഒക്കെ പോയിൻസെറ്റിൽ എങ്ങനെ നേടിയെടുക്കും
അത് ക്രമേണ ഒപ്പിച്ചെടുക്കും സമയവുമ്പം എല്ലാം അതിൻ്റെ മുറയ്ക്ക് നടക്കും
നമ്മൾക്ക് രണ്ടു പേർക്കും എന്തെങ്കിലും പഠിക്കാനോ ഇന്റേൺഷിപ്പായിട്ട് നോക്കിയാലോ
അതൊരു നല്ലൊരു തീരുമാനമാണ് ഇനിയുള്ള കാലത്തിൽ ഇനി അതെക്കെ ഉള്ളൂ
എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വല്ലം ഇന്റേൺഷിപ്പ് വല്ലം നോക്കണം
ഇന്റെൺഷിപ്പ് മീൻസ് നമുക്ക് ഇനിയുള്ള കാലത്ത് ഇതായത് കമ്പനിക്ക് ആവശ്യമായ രീതിയിലുള്ള ഇന്റേൺഷിപ്പ് ചെയ്യുന്നയാരിക്കും നല്ലത്
ആഹ് അതാണ് നല്ലത് അതാകുമ്പോൾ ലൈഫ് ഒന്ന് സെറ്റാകും
നല്ല ആഹ് ഗൂഗിള് അതുപോലുള്ള കമ്പനി കിട്ടിയാര്ന്നെങ്കി സുഖവായ ജീവിതായേനെ നിന്റ് പക്ഷെ അത്പോലുള്ള കമ്പനി കിട്ടണമെങ്കി നല്ല പണിയെട്ക്കണം
ഉം ഇപ്പോൾ കമ്പനിക്കാർക്കൊന്നും നമ്മളെ പോലെ ജോലി ചെയ്യുന്നവരെയൊന്നും വേണ്ടല്ലോ ഇപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡായിട്ട് എ ഇ ഉണ്ടല്ലോ
സത്യം ഇപ്പൊ ഏ ഈ ചെയ്തോളും എല്ലാം ഇപ്പം മനുഷ്യനെ ഇപ്പം ആർക്കും വേണ്ടാത്തൊരവസ്ഥയായി
ഉ മനുഷ്യന്റെ ജോലി എടുക്കാൻ ഏ യി ഉണ്ട്.
അപ്പാ അതുകൊണ്ട് എ യി പഠിച്ചാലും ഒന്ന് ആലോചിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏ യി പഠിക്കാൻ പോയാലോ സുഹൃത്തെ,
നമ്മൾ ഏ ആദ്യമേ എ വിത്ത് എ എടുത്താൽ മതിയായിരുന്നു.
മതിയായിരുന്നു നമ്മളെന്തോ ഭാഗ്യ കേടിന് ഇതിൽ വന്ന്പ്പെട്ടുപോയി.
നമ്മൾക്ക് എയെ കുറിച്ച് ഡീപ്പ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം.
ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ എത്ര നേരമായി സംസാരിക്കുന്നു.
നമ്മൾ ആഹ് പത്ത് മിനിറ്റ് ആകുന്നേ ഉള്ളൂ.
ആയില്ലേ ഇപ്പൊ കറക്റ്റ് എത്ര മിനിറ്റ് ആയി.
ആഹ് ഒമ്പത് അമ്പത്
ഒമ്പത് അമ്പത് അപ്പൊ സമയമാവാറായി നമുക്ക് നമ്മുടെ ആഹ് സംസാരം ചുരുക്കാൻ സുഹൃത്തേ എന്നാ
ആഹ് നമ്മൾക്ക് നമ്മുടെ സംസാരം പൂർത്തീകരിക്കാം.
ഓക്കേ രാത്രി നേരത്തെ കിടന്ന് തിന്നിട്ട് കിടക്ക്. ഓക്കെ സുഹൃത്തെ സമയായില്ലേ. ഓക്കെ എന്നാൽ ശരി ശുഭ നിദ്ര ശുഭരാത്രി.
ഓക്കെ ബൈ സുഹൃത്തെ,